മഴയായൊ മഴയായൊണ്ടേ ചില ആ കേൾക്ണ് ണ്ട് മഴ ആയോണ്ട് ചെലെ സ്ഥല ത്തൊക്കെ റെഞ്ചിന്റെ അതെ അതെ ഞാൻ നേരത്തെ കോൾ ചെയ്തപ്പോ അങ്ങനെ ഭയങ്കരായിട്ട്ണ്ട് ആണോ? മയില്ലേവടെ?
ചെലെ ടൈമില് വൈഫൈയും വർക്ക ആവ് ണില്യാ ഉം നല്ലപോലെ
അവിടില്ലേ
ഇന്നപ്പോ ഇന്നുന്നലിയൊക്കെയായിട്ട് നല്ല മഴ കിട്ടിയല്ലോ ല്ലേ ആ നല്ല മഴയിണ്ട്. ഉം ഇന്നലെ ഇന്നു ആയിട്ട് നല്ല മഴയ ഇതരേ മഴയില്ലേനി ഇന്നായിട്ട് മഴങ്ങനെ പെയ്ത് ത്യാവശ്യം മഴയണ്ടല്ലോ ആ അതെ ഇതോരെ കിട്ടിയില്ലേന് ഇപ്പയാകിട്ടലൊട്ത്തിയെ ചൂട് കയ്യാനയാപ്പ ജൂലൈയിലാ പ്രത്യേച്ച് പരുവാ പരിപാടിയൊന്നുല്ല ഇന്ന്പ്പ ഞങ്ങള് കോറിക്കുപോയിന്ന് മഴക്കൊക്കെ യായിനോണ്ട് നല്ല വ്യൂ പോയിന്റ് ണ്ട് ഞങ്ങളെ മൊ കളിലായിട്ട് അപ്പൊ അവിടക്ക് പോയിന് അവിടെ നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയിട്ട് നല്ല രസ അങ്ങനെ തായി പോന്ന് ഇപ്പ തിരെ വെള്ളം നഞ്ഞ് അങ്ങനെ പോന്നിട്ട് തണു അവിടല്ലേ വെള്ളച്ചാട്ടഇതൊന്നും
കൊറീന്ന് നല്ല വെള്ളം വരോ
ആ അതെ അതെ ഞങ്ങെല്ലാരും കൂടി അങ്ങനെ പോയെന്നെ താതന്മാരും അനിയത്തിയെളുക്കെ ക്കെ കൂടിയായിട്ട്അങ്ങനെ പോയ നല്ല രസ അവിടെ കാണാണ് ന് ഭയങ്കര പച്ച പുല്ലെ
ആ കോറിന്ന് പറയുമ്പോ നല്ല പിന്നെ വെള്ളള്ള സ്ഥലണോ നല്ല വെള്ളള്ള സ്ഥല
ഈ പിന്നെ കല്ലൊക്കെ പൊ ഇതാക്കി ടുക്കുന്ന സ്ഥലാ യിരിക്കുംല്ലേ കല്ലൊക്കെ എടുക്കുന്ന സ്ഥല ആയിരിക്കുംല്ലേ ഈ കോറിന്ന് പറയുന്നേ
ആഹ ആഹ അതെ അതെ മറ്റേ മൈനിങ് അതെ അതെ. അതെ അതെ ആ മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടെ കുറേ വേ അതായത് പണ ുന്ന ആൾക്കാരുണ്ട് അവിടെ വന്ന് നിൽക്കല ഇത് കല്ലൊക്കെ ഇങ്ങനെ മൈൻ ഇങ്ങനെ യൂസ് ചെയ്യുവല്ലോ. അത് വലിയൊരു ഏസിമല എന്നൊരു സ്ഥലാ. അവിടെ നല്ല രസമാണ് ഇങ്ങനെ മെയിനായിട്ട് തന്നെ പാറ പൊട്ടിക്കുന്ന ആൾക്കാർ ആണ്. മറ്റ കരിങ്കല്ല് പണിക്ക് കൊടുക്കുക അതിനുള്ള അതാണ് ഉ അപ്പം അവിടെ ഈ ടൈം ആവുമ്പോ നല്ല. വെള്ളും വെള്ളച്ചാട്ടും ആഹ് നല്ല ആയണേ നമക്ക്. ആഹ അതെ അതെ അതിന്റെ പണിക്കാര് അതായത്. നമ്മുടെ നാട്ടിൽത്ത പോലല്ല വിട്ടന്നുള്ളൽ വന്നിട്ട് അതായത് അന്യസംസ്ഥാന. തൊഴിലാളിക്കാര് വന്നിട്ട് ഇവിടെ വന്ന് പണിയെടുക്കും എന്നിട്ട് ഓൽക്കന അവിടെ ഓരോ കൂടുതലും. ആഹ അതെ അതെ നല്ല ആയാണ്.
ആഹ നല്ല രസമായി ആ് ഞാനും ഞൻ എവിടുന്ന ഒരു സ്ഥലത്തൊന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മേലക്കൂടെ വെള്ളം ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല നല്ല ശക്തിയില്.
ആ നല്ല നീന്തൽ ആഹ അതെ.
പിന്നെ ഞ അങ്ങനെ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അടുത്തൊന്നും ഒന്നും കണ്ടിയില്ല.
പിന്നെ ഭയങ്കര ശക്തിയാണ് കൂട അതായത് നമുക്ക് ദൂരത്തുന്ന്. ആഹ ദൂര. ന്ന് കാണുമ്പോ നമ്മക്ക് തോന്നൂല ഇത്ത്ര ആ അതെ ദൂരത്ത നിന്ന് കാണുമ്പോൾ നമ്മൾ ഇത്രതിീൽ വ വരും വെള്ളം വ പണ്ട്ന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അടു പോകുമ്പ ആ് അതിന്റെ ശക്തി ഭയങ്കര കൂടിട്ട്ീകാരം വരിക നല്ല രസമായി. കാണാനുംന്തിതിനൊക്കെ
ആ അതെ മ മലമുകളൾന്നയിരിക്കൂല്ലേ ഈ വെള്ളം വരുന്നത്
ആ അതെ അതെ മല മുകളൾന്ന. ആ അതെ അതെ ആ മലമുകളിൽന്ന് നല്ല തെളിച്ചുള്ള വെള്ളം.
ആഹ ആണല്ലേ.
എന്നന്ന് അങ്ങനെട്ട് ബരിയാാണ് ചെയ്യാം
ആഹ അത് പേടിയണില്ലേ ചെിലപ്പോ ആഹ് ഞമ്മള് ചെിലപ്പോ പറയാനറ്റില്ല നല്ല ന ആ പക്ഷെ. നല്ല മണ്ണും കല്ലൊക്കെ വന്നാ നമ്മളറിയില്ലല്ലോ വരുന്നത്
ആഹ്
ലേ അന്ത ശ്രദ്ധക്ക് നല്ല ശ്രദ്ധിക്കേണ്ടി വരും നമ്മള് നമ്മള അവിടെ അങ്ങനെ ആസ്വദിച്ചിരിക്ക.
കൊണ്ടണ്ട് പോകാൻ പോയ താറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടായിന് അപ്പൊ ഈൈൊക്കെണ്ടാക്പോ നക്ക് കോളി കൊണ്ട് പോണേനൊ ഒരു പരിമിതി ഇ ഉണ്ടാവയേ
ആഹ അതെ അതെ അതന്നെ എന്തായാലും നല്ല രസമായിരിക്കും അയാന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോ. എന്താ അറിയില്ല ഞാന് കേൾക്കുന്നില്ല ശേക്ക് കേൾക്കുന്നില്ല നിങ്ങള് പറഞ്ഞ നി ഞാൻ പറഞ്ഞഞ് കൊറേ കഴിഞ്ഞിട്ടാണ് നിങ്ങള അന്ന് റിപ്ലൈ ചെയ്തുന്നത് കൊറേ പി എന്താ പ്രശ്ന
ആഹ അതാണ് എനിക്ക് കേക്കണില്ല അതന്നെ. ഞാനും അതേപോലെഞ്ഞ കൊറേ കഴഞ്ഞട്ട. നി റി പ്ല കട്ടുണ്ടെങ്കിൽ നള ന ടവറും കാര്ങ്ങളൊക്കെ ബുദ്ധിുട്ടി റേഞ് പറ ന ഇവിടെ വൈഫൈ ഉണ്ട നാല് മഴ പെയ്താല് വൈഫൈക്ക്
ആ അതെ അതെന്നെ ഞാൻ പറയാ സ്ഥലങ്ങളൊക്കെ നമ്മള അടുത്തണ്ടാവുമ്പോളേ ഭയര
ആ അതുകൊണ്ടന്നെയാണ് മഴ ഉണ്ടാവുമ്പോളെ അപ്പൊ ഞാന് ഇൻ ആ നല്ല രസ അപ്പൊ ഞങ്ങള് ഫാമിലിക്കാര ഒന്നായിട്ട് എവി ക്കേലൊക്കെ ഒന്ന് പോവണം ന്ന്ള്ളത് ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ പറയ്ണ്ട് മഴ കാലല്ലേൽ എവ്ടക്ക് പോയാലും രസായിരിക്കെ എല്ലോടത്തും കാണാൻ രസാണല്ലോ അപ്പൊ അങ്ങനെ പോവണം ന്ന്ള്ള പ്ലാനൊക്കെ ഉണ്ട് എല്ലാരും കൂടി പോയാൽ ഇങ്ങനെ ടൈമിലൊക്കെ നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുള്ളൂ ആഹ അതെന്നെ ഇപ്പൊ അയിന്റെൊക്കെ ടൈമ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി വക സ്റ്റാറ്റ സ് ഇട
ആഹ് പനോ ക്കിയാൽ അത് മാത്രമേ കാണാനുള്ളൂ അപ്പ അപ്പൊ നഞമ്മക്ക് പുതിയായിരിക്കും അങ്ങനെ പോവാനേ വേറള്ളവലത്തെങ്ങനെ കാണുമ്പോ നഞമ്മുക്കും നല്ല ബുതിയായിരിക്കും അതെ അതെ ആ അതെ ഇപ്പൊ ആ പിന്നെ നമ്മക് ഫാമിലിക്ക്‌ ആ അതെ അതെ ഇപ്പൊ ഏത് ഉള്ളോൽക്കും കുല്ലാത്തൻക്കും നല്ല ഫോണാണല്ലോ അതെ അപ്പളാണ് ഒന്നും കൂടി ബന്ധങ്ങളൊക്കെ ഉ ന്ന നില നിൽക്കുള്ളൂ ഇയ്യതി ഇടക്ക് കൂടുക ഒരു അധികം ദിവസഒന്നും വേണ്ട ഒരു ദിവസം ആ അതെ ഒരു ദിവസം അയിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതി അതെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ മാറ്റ
അതന്നെ ഇപ്പൊ ഈ പ്രായം എന്നൊക്കെ പറയണത് അതാണ് ഈ പ്രായം ന്ന് പറയണ നമുക്ക് അങ്ങനെ പോവാൻ പറ്റിയ പ്രായമാണ് ഇനിപ്പ നല്ല പ്രായം അതെ നല്ല പ്രായംഇതൊക്കെ ആയാലും നമുക്ക് പോവാനുള്ള കഴിവോ കാലിന് വേദന കയ്യിന് വേദന ഒക്കെ അയികരം ത്ത് പോവാൻ കഴിഞ്ഞാല് അങ്ങനെരു സുഖമാണ്
ഈ പ്രായള്ളോലിയും കൊണ്ടോവാനം ഞമ്മള് കുറച്ചൊക്കെ എണീറ്റ് നടക്കാൻ കഴുനോലെ കൊണ്ടോരണം ഓല് എങ്ങനെ ഉള്ളിലങ്ങനെ ഇരി ക്കലേ നമ്മള ഉമ്മര് ആയാലും ഉപ്പാരൊക്കെ ആയാലും അവർക്ക് പറ്റുംപോലെ നമ്മള് കൊണ്ടോവാ മറ്റേത് ഓലുള്ള് അതെ ഒരു വീട്ടില എങ്ങനെ ഇരുന്നു ഈ ആ സത്യോ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ പോവുന്നതെ ഞാൻ ഇപ്പ പിന്നെ കൊറച്ചൊക്കനെ സുഖ ഇല്ലാതൊയപ്പ അങ്ങനെ അങ്ങനെ നിന്നതാ അപ്പൊ കൊറായിട്ട് ആ
ആ അതന്നെ നമ്മള് കിട്ട്ണ ചാൻസിലൊക്കെ പോവാ അതേ നമുക്ക് ആ മെമ്മറീസ് ഇതൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാല് മറ്റേ നമ്മള് വയസാവുമ്പോ അവിടു ക്ക്‌ പോയില്ല വെടക്ക് പോയില്ല അപ്പം പോവാൻ പൈസ ടി ണ്ടാവും സമയും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ആരോഗ്യം ഉണ്ടാവൂല്ല നമുക്ക് ആരോഗ്യംണ്ട് അതാണ് ഉ
ഇപ്പങ്ങനെയെങ്കിലോക്കെ നമുണ്ടാക്ക ആരോഗ്യം നമ്മ ഇപ്പഴേ ഉണ്ടാവുള്ളൂ നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണെങ്കിലും ട്ടോ ഈ ഒരു ടൈമ
ഈ ട്രക്കിങ് ആ ട്രക്കിങ് ഒക്കെ ണ്ടല്ലോ അതായത് മല കയറി പോണതും ഇപ്പൊ ഞങ്ങളെ വിടൊക്കെ ഒരു സ്പോട്ട്ണ്ട് കക്കാടംപൊയില്ന്നൊക്കെ പറഞ്ഞെ
ഇഷ്ടണോ അയ് അത് എനിക്ക് എനിക്ക് ഭയങ്കര പേടിയട്ടോ ഞാൻ ഞാനും ഞ അങ്ങനത്തെലൊന്നും ഞാൻ പോവൂല ഭയങ്കര പേടിയ ക്ക് ഭയങ്കര പാനിക്കായിട്ട് എന്തെങ്കിലും ആവും അയാത് സ്ഥല അങ്ങനെയൊക്കെ കേറിയാല് ഞാൻ ആ ആ ഇങ്ക് ഉയരം പറ്റൂല അങ്ങനത്തൊക്കെ അയാത് അതെ അയാതി പ്രശ്നങ്ങളൊക്കെ പിന്നെ ഞാൻ നല്ല വെള്ളത്തിന്റെ അതിലൊക്കെ ഞാൻ പിന്നെയും പോവുട്ടോ
ആഹ് വെള്ള പക്ഷെ എനിക്ക് നേരെ തലതിരിച്ച എനിക്ക് വെള്ളം ഭയങ്കര പേ ടിയാ വെള്ളത്തിന്റെദാലോയ്ക്കുമ്പോ ആ് വെള്ളം ഭയങ്കര പേടിയ ഇങ്ക് വെള്ളത്തിന്റെ കാര്യാലക്കും ബാക്കിയുള്ളൊക്കെ ഞാൻ ചെയ്യും പക്ഷെ വെള്ളം ഭയങ്കര ടെൻഷനും ഇതൊക്കെ ഉള്ളതാ അതോണ്ടഎന്നെ നീന്തലും ഇതൊന്നും അറിയുല്ല
ആ അതെ അത ഇങ്ക് പിന്നെ നീന്തല് പറിയാ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടായി എങ്കാഹ് ഇല്ല ഇങ്ക്ഷ് എങ്ങനെ ഇഷ്ട എന്നാലും അതൊണ്ടാവും നല്ല ഉയർത്തന്നൊക്കെ വരുന്നത് അത് പേടി തന്നെയാണ് ഭയങ്കര ശക്തി ഇത് വെച്ച രസമാണ് പിന്നെ എങ്ങനെ ആലോചിക്കുമ്പോ അതൊക്കെ
എനക്ക്ന്നപ്പോ ഉം എനക്ക്നിപ്പോ വാട്ടർ പാർക്ക്ൊക്കെ പോയാലോ ആഹ രസമാണ് ആ് അത നീന്തല്ലാം അറിയണ ക്ക് നീന്തല അറിയുന്നൾക്ക് രസമാണ് ഞാൻ ഇപ്പ ഇനി വാട്ടർ പാർക്ക്ൊ പോയാാല എനിക്ക് നീന്തൽ അറിയത്തിതിനോണ്ട് ഞാൻ ചിലപ്പോ ചെറിയ ആായുള്ള വെള്ളത്തിൽ തന്നെ ഞാൻ മുങ്ങിപ്പോകവും അപ്പൊ ഒരു ടെൻഷനാ അയിടെള്ളന്ന് വരൂലേ വരൂലേ എലും വന്ന് പിന്നെ പൊന്ച്ചൊക്കെ വേണം അത്രക്കും അറില്ല എനി നീന്താനുംതിനൊന്നും
അലൊക്കെ ആയിരിക്കും എന്റെ സ്ഥലത്തന്ന എനിക്ക് ഭയങ്കര
ആഹ അതന്നെ നമുക്ക് ശ്വാസം എന്തൊന്നും കിട്ടൂലല്ലോ അപ്പൊ ഒരു ടെൻഷന ആ് ഞാൻ ചെറുപ്പത്തെ ഞാൻ രണ്ട മൂന്ന നാലട്ടം നീന്തും പഠിച്ചാനും വേണ്ടി ആഹ രണ്ട മൂന്നായിട്ട് നീന്തും പഠിച്ചാനൊക്കെ നിന്ന പക്ഷെ കഴിഞ്ഞല്ല മുങ്ങിപ്പോവും
ആഹ അ ശരി
ീ മുങ്ങി പോകുമ്പോളെ നമുക്കൊരു ഇതാണ് പേടിയാണ് ഉം ആഹ അതാണ് ഇപ്പഴത്തെ കാലത്തൊക്കെ അത്യാവശ്യം ഇപ്പത്തല്ല എല്ലാ കാലത്തും ആവശ്യണത് കാരണം എവിടെേലുംൊക്കെ പെട്ടു പോോയാലും നീന്തി വരാൻ കഴിയണ്ടേ ഇപ്പൊ നീന്തല് ആ അതെ നീന്തല് അറിയണ പോലെന്നെ ഇപ്പ ഓരോ വെള്ളച്ചാട്ട ത്തി മുങ്ങി പോവവാ
പിന്നെപ്പ അിയാത്ത ഒര അവസ്ഥ പറയണ്ടല്ലോ അ നല്ല ശക്തിയില് നല്ല വെള്ളച്ച അവിടെൊക്കെ ആ അവിടെ ഇറ അങ്ങത് ഇത് പറഞ്ഞാലും വ കേൾക്കാതെ ഇറങ്ങും ചെയ്യും ചെക്കന്മാരാാവുമ്പേ
ആ അതാണ് ഇപ്പന്നല് ഞങ്ങളുടെ കീശ്ശേരി ആ അതെ ഞങ്ങളുടെ നാട്ടിലിപ്പോ ഒരാൾ ഇതേപോലെ മുങ്ങിപ്പോയിണ്
ആ ഞാാന് ന്യൂസ് കേട്ടിയെ അവര് അവരെന്താ സഹായിക്കാന ഇറങ്ങിയതാ തോന്നുന്നുണ്ട്ല്ലേ ഹെൽപ് ചെയ്യാൻ
അതെ ടൂർ ഗൈഡ് ആണല്ലോ ടൂറിെ ഗൈഡ് ആയിട്ട് അങ്ങനെ പോകല്ലോ നമ്മള് കുറച്ച ആൾക്കാരും ഇങ്ങ കൊണ്ട് അതില് സഹായിക്കാനും വേണ്ടി രണ്ട് ചെക്കന്മാരെ രക്ഷിച്ചാണ് പക്ഷെ ഇവര് പിന്നെ അങ്ങനെ പെട്ടും ചെയ്ത് എന്റെ ഫ്രണ്ടിന്റെ ഒക്കെ ഫ്രണ്ട് ആാണ് അവളുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് നമ്മ ഇന്റെയൊക്കെ പ്രായത്തിലുള്ളരു ആളാണ് അങ്ങനെ കാലക്കുമ്പോ ഒരു പാവാണ് ഉം അപ്പൊ പറയുമ്പോ നല്ലോ നീന്തൽ അറുന്ന ആൾക്കാരൊക്കെയാണല്ലോ
എന്തെന്നിട്ട് ഫുഡ ഒക്കെ കഴിക്കാന ആയോ
അങ്ങനെ ഒരുരോന്ന ആഹ ആണേ ആഹ ഫുഡ് കഴിക്കാനായ ആയോചിച്ച ഇല്ലല്ല ഒരു പത്ത മണി ഒമ്പതരൊക്കെ ആവുംും കേട്ടെ ലേറ്റ് ആവുംും ഫുഡ് കഴിക്കാനേ അവിടെ കഴിക്കാനായോ
ഇല്ല ഇല്ല ാ ഞാനിപ്പോ മോക്ക ഒന്ന് കൊടുത്ത അപ്പൊ ഞാന് കുറശ കഴിച്ചു വച്ചാം അപ്പൊ ഇനി നിങ്ങ അങ്ങനെട കിടപ്പും ഉച്ച ഉച്ചക്ക് കൊറച്ച് നേരത്തെ കഴിച്ചിുന്നോ ആഹ് എന്നായിക്കോട്ടെ ഞാെ പിന്നെ വിളിക്കോട്ടോ
പിെന്താ
ആ എന്നാ ശരി
ആഹ ഓക്കെ ആഹ ശരി ശരി ഉ ആഹ്ഓക്ക